ലോ
ആ എന്താ വിശേഷം
എന്തോക്കെ നല്ലേ
ഉം ഭക്ഷണം കഴിച്ചോ
ഇല്ല ഇണ്ടാക്കണോള്ളൂ
അള്ള ഇത്ര നേർത്തെ
ആ ആന്ത ചെറിയ രസമായി അതിനൊക്കെ കഴിഞ്ഞാണ്ട് ണ്ടാക്കാ ഒര്ങ്ങാണ് നെയ്ച്ചോറ് പിണ്ടറിയക്കട്ട
ഉം ജഖന ന സറക്കയാ
നെയ്ച്ചോറ് കുക്കറില് അടുപ്പ് ഇല്ലല്ലോ
ആ
അപ്പോ
ചിക്കൻ മുളകിടലോ -
ഏ
ചിക്കൻ മുളകിടല
ആ ചിക്കൻ മുളകിടലൊന്നുംല്ല കടായി എല്ലും ഉണ്ടാക്കും പക്ഷെ നേര ഇല്ലാത്തപ്പ പിന്നെ അങ്ങനെക്കെ ഉണ്ടാക്കുവൊള്ളൂ
ആ
എല്ലാത്തിനും വളരെ ടൈം ഈ ടൈമന്ന് പറയണത് പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടാത്തരു മോത- താരവേ അത് അത് പ കൊടുത്ത് കിട്ടുകയാണെങ്കിൽ കുറച്ച കാര്യം ഇന അറി ഞ്ഞ ഏ അത് കിട്ടുലാ ഹം ഇവിടെ ഇണ്ട് ചക്ക കൂട്ടാൻ വെച്ചത് ഇണ്ട് പിന്നെ ഉപ്പേരിയും കറിയും ഒക്കെ ഇണ്ട്
യെ ഇങ്ങള് ചോറ ഇപ്പം നേരത്ത് തിന്ന തന്നെയ നല്ലത് പശെ ഇവടെ എങ്ങനൊയാലും മക്കള് കാത്തിക്കും
ഞാൻ ഇന്നൊന്ന് വെറ്റ് നോക്കിയതാ മാളെ യെ ഏഴുപെത്തേഴ് കിലോ എന്റെ കിളി പോയി ഭയങ്കര വെഷമമായി
ഞമ്മളെണ്ടല്ലോ ഇണ്ടായി എട്ത്താലും ഞമ്മള് വീട്ടത്തെ ജോലികള് ചെയ്താലൊന്നും ഞമ്മള തടി കൊറെയുല്യാ
ആ
യെ നമ്മള് എന്ത് ചെയ്യണം? കൊറേ ഞമ്മള് തിന്നാന്നിട്ടും കാര്യയില്ലാ എക്സൈസ് എക്സൈസ് ഓഴിവില്ല ഒര് നേരും ഞമ്മള് പെണ്ണുങ്ങക്ക് സ്ത്രീകൾക്ക് ഒഴിവില്ലാ! ! അപ്പോ ഞമ്മള് ഞമ്മടെ കണക്കില് ഞമ്മക്ക് യെ ഞമ്മ് ഞമ്മളെ നല്ല വ്യായാമം ചെയ്യുന്നവരാണ് ഞമ്മള് തടി അങ്ങനെ കൂടാൻ ഒര് കാരോണം ഇല്ലാ എന്ന്ള്ളത് ഇതാണ് നമ്മള് കണക്ക് കൂട്ടുന്നത് കാണിച്ചാപ്പോ ഡോക്ടറ് എന്നോട് പറഞ്ഞത് അതൊന്നും എക്സൈസില് പെടുല്ലാ എക്സൈസ് എന്ന് പറഞ്ഞാല് ഞമ്മള് ശരീരം ഞമ്മള് ഒരേ ആവത്തി ഒരേ ടൈമില് ഒരേ ഭാഗം എളക്കൂല്ലേ
ഉം
യെ അതൊക്കെനെ രക്ഷപ്പെടള്ളൂന്ന് പറഞ്ഞിട്ട്
ഏത് ആയാലും വല്ലാത്ത സംഭവനെയന്ന ഞാൻ നോ നോമ്പ് കഴിഞ്ഞര വെരേ ഏഴുപതേ ഏഴുപത്തേഴ് ഞാന് ചോറ് തീന്നും കടക്കയല്ലേ രാത്രിയൊക്കെ കൊറെ നേരം കടക്കുല്ലോ
ഞ ഞ ഇവിടെയൊക്കെ ഇതെന്നെ നേരം വൈകി തിന്നിട്ടാണ് നമ്മള് തിന്നുന്നത് നേരത്തെ ഏഴുമണിക്ക് മുന്നേ എങ്കിലും ഏകദേശം തിന്നണം പിന്നെ രാ ആദ്യമൊക്കെ ഈ ചോറ് തിന്നല് കൊറച്ചിട്ട് കുക്കുംബർ അഥവാ കക്കിരിയ്ക്കെ സാലഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തിന്നണം ഏ അപ്പഴും പ്രോട്ടീനിലത് ശ ശരീരത്തേക്ക് ആവുകയും ചെയ്യും എന്നാല് നമ്മൾക്ക് വെശപ്പ് കൊ കൊറയും ചെയ്യും
ഞമ്മ ഞമ്മക്ക് ചെലവർക്ക് എനിയ് ക്ക് പിന്നെ ഈ വെശപ്പിന്റെ അസുഖം എനിയ്ക്കില്ല എനിക്ക് വെ ശക്കൂല വെശപ്പ് ഉണ്ടെന്ന് ഞാൻ അറിയ്ക എനിക്ക് തല കറങ്ങുമ്പോൾഒക്കെയാണ്
നിക്ക് യെന്താന്ന് അറിയാവോ എനിക്ക് ഒരു വെറയ്ക്കലാ
എ ഏ ഹ് വെറ
വെറച്ചിട്ട് ഒരു ഗ്ലാസ് വരെ കൈപിടിച്ചാൽ അറിയൂല്ല പറ
ആ വെള്ളം കുടിച്ചാൽ ചെലപ്പോ വെ വെറച്ചി ച്ചിട്ട് വെള്ളം കുടിച്ചാൻ ഒക്കെ വരുമ്പോ ഇങ്ങനെ അപ്പഴ് എല്ലാർക്കും ഇലെതന്നെയല്ലേ
എല്ലാർക്കും ഒന്നും ഉണ്ടാവില്ല ഓരോ ശരീരത്തിന്റേതാ അതേപോലെ ചെലോരു പറയുല്ലോ അത് വെശന്നിട്ടു വയ്യ അത് വെശക്കുകയെന്താന്ന് എനിക്ക് അറിയൂല
എനിക്കും അറിയില്ല എനിക്കും അറിയില്ല ആ വെശപ്പ്ന്ന് പക്ഷേ ഞാൻ പറയുവാ അങ്ങനെ കൊറെ തിന്നിട്ട് ഒന്നുമല്ല തടിയത് വെറുതെ ഇങ്ങനെ വരും നമ്മള് ഏ പിന്നെ ജീവിതശൈലിന്റേതാണ് സംഭവം നമ്മള് അപ്പഴും ഇപ്പഴും ഓരോന്ന് തിന്നലും ഏ സ്ഥിരായിട്ട് ഒരു
ആ
റൊട്ടീൻ ഇല്ലല്ലോ ഒരു റൊട്ടീൻ ഇല്ല നമ്മക്ക് മം അതുകൊണ്ടൊക്കെ ആയിരിക്കുന്ന് ഞാൻ അങ്ങ് ചെ ലപ്പോ ചിന്തിക്കും
ആ എഴുപത്തേഴ്‌ ആകും പോൻ പണിയില്ല ഞാൻ എഴുതിയെഴു കുറെയണെങ്കിൽ ഞാൻ എന്താ കാട്ടുക്ക ഉക്ക് അറിയില്ല
ഞാനൊരുവട്ടം നമ്മുടെ ചിയാ സീഡ് ഇണ്ടല്ലോ
മം
അത് കുടിച്ചാല് തടി കുറയും. വെയിറ്റ് കുറയും എന്നൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ അതൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ രാത്രി ഇട്ടേക്കും എന്നിട്ട് രാവിലെ കുടിക്കും പിന്നെ വെയിറ്റ് കുറയ്ക്കുംനല്ല സാധനാണ്ന്നൊക്കെ കേട്ട്കൊണ്ട് വാങ്ങിയാണ്ട് നല്ല വിലയുണ്ട് - കുറെ കുറെ വില വരാനുണ്ട് ആ ചെറിയെ സാധനം ഞമ്മളെ കസ്കസിന്റെൊക്കെ ഏ
ആഹ് അ ഇവിടെ കൊണ്ടോന്നീനി
കൊണ്ടന്നീനിയോ എന്ത് വന്ന് കൊണ്ടന്നെ ഈ വെയിറ്റൊറിയാനെന്നെ
ആ ഇതൊക്കെ വാങ്ങിട്ടുതന്നെ അന്തന നല്ലയാണുന്നു പറി ശരീരത്തിന്
ആ ഞമ്മൾ തന്നെ ഞമ്മൾ പലതരം ഭക്ഷണങ്ങളൾ ഏ ഒര ഒരു മാസത്ത് ഒരു വട്ടെങ്കിലു നമ്മക്ക് മന്തിയാണം ആയിന്നെ ഫാസ്റ്റ് ഫുഡ് ഏ ജങ്ക് ഫുഡ് അ ഈ ജങ്ക് ഫുഡ ഒക്കെ കഴിക്കയെന്നടെ ഞമ്മൾ ഈ സോടാ സവനപ്പൊക്കെ കുടിക്കണതിലൂടെ വേഗം തടിവെക്കും നമുക്ക് കണ്ടാൽ കൂടി ഏ
ഇല്ല
എങ്ങനെ
അതൊന്നുല്ല ഞാനും
ആ ഞാൻ പറയാ ഞാനൊക്കെ കിട്ടിയാലോം കുടിക്കും അതെന്നെയെ മന്തിയൊക്കെ ഫാറ്റ് ഞമ്മൾ ഇണ്ടാക്കല്ലല്ലോ ഈ മാന്തിയുടെയൊക്കെ പുറത്ത് പുറത്തുന്ന് വാങ്ങാണ മന്തീലൊക്കെ നല്ല ഓയിലും കാര്യങ്ങളൊക്കെ വരൂല്ലേ നമ്മള് ഉണ്ടാക്കാണെല് ഞമ്മള് കുറേ ഓയിൽ പാരും ഏ
പക്ഷെ നോക്കിയ ഓരു മക്കളൊക്കെ തടി നന്നാവട്ടെ എന്ന് വെച്ച നന്നാവൂല്ലാ
അ ആ ഒരു കാര്യാ
ഇത് വെറുതെ ഈ ഞാനൊരു സമയത്തിൽ ഇല്ലേ നാല് ഇപ്പൊ ഇത് കിലോന് സാധനം വല്യേനെ സനുന്റെ ഓക്കേ മോന് ഇല്ലേ വല്യ മോനൊക്കെ വയറ്റില അപ്പം
അത് അതെല്ലാവരും ആ ടൈമിൽ കല്യാണം കഴിഞ്ഞ ഉടനെ നെ അക്കെയല്ലേ അപ്പൊ പിന്നെ മ്മള് വെയ്റ്റ് കൂടാൻ വേണ്ടിട്ട് ഇന്നൊരു കാര്യമുണ്ട് അപ്പൊ ഈ വെയ്റ്റ് പോകാനും വേണ്ടി എന്ത് ചെയ്യണ് പക്ഷേ ചെല ആളുകള് എത്ര തിന്നാലും പോലും ഏത് നേരവും എന്ത് തിന്നാലും തടി വെക്കാത്തവരുണ്ട്
അത് ഇന്ന് ഇവിടെ ഒരു മനുഷ്യൻ വന്ന് അയാളുടെ മെഷീനീന്ന ഞാൻ തൂക്കിയത് സാധനം പഴയ സാധനം എടുക്കുന്ന അപ്പൊ ഞാൻ എന്റെ തൂക്കം തൂക്കം കണ്ടു വിഷമിച്ചിട്ട് അയാൾ പറയുക ഇയാള് എന്താ എന്ത് കൊടുത്താലും തടി നന്നാകില്ല
ആ അയെന്ത് ഇവിടെ ഇവിടെ മൂത്തച്ചി പിന്നെ ഓര്ക്ക് ഒരുക്കൊക്കെ തടി വെക്കണം പക്ഷേ വെക്കണില്ല തടി വേണം ന്നാണ് ഞാൻ ഞാൻ പറയും ഓലൊണ്ട് അതാണ് നല്ലത് ആ തടിയാണ് നല്ലത് നല്ല പ്രോടീൻ ന്റെ സാധനങ്ങൾ തിന്നേം ചെയ്യാം ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും ഇത് ഞമ്മക്ക് ഈ തടിയെ ഉണ്ടാകു ആരോഗ്യം ഉണ്ടാകില്ല കാരണം എങ്ങനെയെങ്കിലും തടി കുറയട്ടെ ന്ന് വെച്ച് ഇടക്ക് തിന്നാതെ നിക്കും ആപോ നമ്മുക്ക് അതിന്റെ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടുവാണ്
എനിക്ക് ഭയങ്കര എടങ്ങേറ്
അല്ല തടി എന്ന് പറയുന്നത് കുറക്കാൻ കഴിയും എന്ന് വെച്ചാ എക്സ് ഏർസൈസിലൂടെ വേഗം കുറക്കാൻ കഴിയും
എക്സിർസൈസൊന്നും എനിക്ക് പറ്റില്ല റ്റൂലെ
ആ രോഗങ്ങളുണ്ടല്ലോ അല്ലെ അങ്ങനൊരു വിഷയം ഉണ്ടല്ലേ
ചെയ്യര്ത് ച്ച് എക്സസൈസും ചെയ്യാൻ പറ്റൂല തുന്നാതന്നെ മെലിന്നെ വേണം എരും
ത് ന്നാതെക്കാ ന്ന്ള്ളദേന്താറിയോ ഡയറ്റ് രാത്രി നല്ല ഡയറ്റ് പ്ലാൻ ണ്ടാക്കാ
ഏ
രാത്രി
രാത്രി ഞമ്മള് കക്കരിക്കെ സാലഡോ
യൂട്യൂബില് അടിച്ച് കൊട്ത്താ മതി എന്താണ് രാത്രിനല്ല പകലായാലും അരി ഭക്ഷണങ്ങള് അരിഭക്ഷനല്ലേ ഞമ്മക്ക് കൊറയ്ക്ക പഞ്ചസാര ഒഴിവാക്കിയലന്നേ കൊറേ ഞമ്മ ശരീരം തടി കൊറയും പഞ്ചാസാര നമ്മളെ നല്ലോണം തടിപ്പി ക്കുന്ന സാധനാണ് ഈ മധ് രള്ള സാധനങ്ങളൊക്കെ ത് ന്ന്ന ത് ന്ന്ന്നതിലൂടെ നല്ലോം തടി വേം വേം വെക്കും ഞാം ഞാന്ങ്ങനെ ചിന്തിക്കും തടി വെക്കാനും രോഗങ്ങള് ണ്ടാവാനും ഒന്നും പണിണ്ടാവൂല പക്ഷെ അതൊന്നും പോയിക്കിട്ടാനും മാറികിട്ടാനും എന്തോര് റിസ്കാറിയോ
ക്കേന്നട്ടോ
മ്
മ്
എങ്ങനെങ്കിലും തൊന്ന് കൊർക്കട്ടെ വിചാരിച്ചാൽ കയൂല ണ്ടായി
ഞമ്മള് തൊന്ന് മെലിയട്ടേന്ന് ഞമ്മളങ്ങനക്കെ ചെയ്യാന്ന് വിചാരിച്ചൂലെ പിന്നീം പയേ ബുദ്ധിക്കന്നെ പോവും കൊറച്ചൂസം അങ്ങനെക്കെ ചെയ്താലും പിന്നീം
ഏ
കൊറച്ചൂസം അങ്ങനെക്കെ ചെയ്യും പിന്നീം പയേ തീ
അതെന്നെ അതാണ്‌ ഞമ്മളെക്കെ റുടീന് പറീണത്. ഞമ്മള് കൊ ച്ചൊക്കൊന്ന് നിയന്ത്രിച്ച് നോക്കും കൊയ് ഞമ്മക്കന്നെ തൊന്നും ത്ങ്ങനെ പോയാ നമ്മക്കെത്തും ത് ന്നാൻ കഴിയൂലാന്ന് ഞമ്മക്ക്ത് നടക്കൂല ആഹ് അപ്പപ്പിന്നെ ഞമ്മള് വീണ്ടും അതെ പോലെന്നെ ആവും. അതാണ് ഞമ്മളെക്കെ ഞാനൊക്കെ അതിൽ പെട്ടതാ ഞാനാദ്യൊക്കെ ഫുഡ്‌ ഒഴിവാക്കി ഒരാളായിര്ന്നു
ഹ് ഹ് ഹും
പിന്നെ തിനീലെങ്കിലും ഇൻക്ക് വല്ല്യേ വിശയല്ല അതോണ്ടായിര്ന്നു ഞാൻ ഒയിവാക്കീര്ന്നേ പക്ഷെ പിന്നങ്ങനെ ഞാൻ ചിന്തിച്ച് നോക്കി എന്താപ്പ നമ്മള് കൊറേ ത് ന്നാതിര്ന്ന്ട്ട്. പിന്നെന്താ
മ് ആഹ് ന്നാ അയ്കോട്ടെ ന്നാ ശെരി ഓക്കേ